ഹലോ- ഹലോ ആഹ പറയൂ എന്താണ് വിശേഷം എ വിശേഷം കൊറെല്ലാം കണ്ടിട്ട് കുറെയല്ലാം കണ്ടിട്ടില്ലേ
ഞാൻ എങ്ങോട്ടും ഇപ്പ വരാറില്ല ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാറാണ് ഞാൻ എങ്ങോട്ടും ഇപ്പ വ- വാറില്ല വീട് തന്നെ ഇരിക്കാറാ- എന്തോ നല്ല വെയിലൊക്കെ ല്ലായിരുന്നോ വെ വെയിലത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കി പിന്നെ അതുകൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ടും വീട്ടിലിരിക്കുന്നത്
ന്റെ സ്കിന്നൊക്കെ ഡാമേജാകും എന്നൊക്കെ പേടിച്ചിട്ടാണോ
പിന്നെ വേറെ കാര്യം പിന്നെ ഡിഹൈഡ്രേഷൻ എനിക്കിങ്ങനെ ഓവറ് വെയില കൊണ്ടുണ്ട തലറങ്ങി വരും
ഓ ഓ അങ്ങനെയുണ്ടോ
അങ്ങന ചില പ്രശ്നങ്ങളൊക്കെ ഇണ്ട് അപ്പൊ പിന്നെ വെള്ളം ഡീഹൈഡ്രേഷൻ വരാനുള്ള നല്ല ചാൻസ് ഉള്ളതുകൊണ്ട് എനക്ക്ങ്ങനെ ചെറുപ്പത്തിലേ ഉള്ളതാണ് അതുകൊണ്ട് എനി വെയിലു കാരണം ഒട്ടും പറ്റത്തില്ല ഇനിയിപ്പോ വല്ല പുറത്തേക്കും പോകണം വല്ല കാശ്മീരിലേക്കും പോയി ജീവിക്കണം എന്നാണ് തോന്നുന്നത് ഇങ്ങനെ വെലിയ കാലം ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കി പിന്നെ വീട്ടിൽ തന്നെ ഇരിട്ട് അല്ലെ
അതെ അതെ സത്യം നല്ല ചൂടാണല്ലോല്ലേ ഇപ്പൊ ഫുള്ള ഉ ആ അത അല്ലേ ഇപ്പൊ പിന്നെ കൊറച്ച് ദിവസ ഇവിടെ മഴയൊക്കെ ഉണ്ട് എൻന്റെ നാട്ടില് അവിടെ എങ്ങനെ മഴയൊക്കെണ്ടണ്ട് എന്താാണ്
ആഹ് ഇവിടെ മഴ പെയ്യാൻ വേണ്ടി നിിക്കുന്നുണ്ട് ഇടി കെട്ടുന്നുണ്ട് അതാ ഞാൻ നേരത്തെ പേടിച്ചു പോോയി ഇടി ഇങ്ങനെ വെട്ടുന്നുണ്ട് ആ് ഇടക്ക് കരണ്ട് ഇങ്ങനെ പോയി വന്ന് കളി കളിക്കുന്നു
ആഹ് ഇവിടെ അതെട്ടോ സെയിം നാട് വട്ടിൽ ഇവിടെത്തന്നെ കാടിന്റെ പോയി കളിച്ച കൊണ്ടേേ ഇരിക്കുന്നു അനക്കൊന്നും പറയാൻ ോ അ പിന്നെ രണ്ടു ദിവസം് മഴയൊക്കെ ആയത കൊൊണ്ട് വലിയ കുഴപ്പില്ല കാരണ്ട് ഇല്ല ഇല്ലെങ്കിലും
ആങ്‌
ആ പക്ഷെ എന്നാലും ഒരു നിമിഷം ഒരു മിനിറ്റ് ഒക്കെ പോയിൽ തന്നെ എങ്കിൽ ചൂടാവും ഇവിടെ ഏഹ്
അതെ ഉം
കണിൽ പിന്നെ ഈ മാത്താലായത കൊണ്ട് ഒപ്പിക്കാ വുന്നണ്ടള്ള പക്ഷെ വേനൽക്കാലത്ത് എന്റെത വേനക്കാൽത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ പെട്ടു- കാരണം ഇവിടെ കരണ്ട് ഇല്ലാതെ കരണ്ട് ഇങ്ങനെ പോയി പോയിട്ടെ എഏ സിയ ആണ ും ചെയ്യുന്നില്ല ഇവൻ എന്റെ ചേട്ടൻ നാട്ടിൽ വന്നിട്ട് അവനെ പോലുംണ്ടായിരുന്നു അവൻ കൊറച്ച് മേെ പോകും കുറച്ച് താഴെ പോും കാരണം തരുണ്ടായിുന്നില്ല ഈസിയും ചേടാണ് അ
അതെ ഞാനും അതെ ഈ നിലത്ത് ഇങ്ങനെ കിടക്കുവാണ് നിലത്താണ് കിടക്കുന്നത് ഇപ്പൊ ബെഡും പായും ഇതൊന്നും വേണ്ട ചുമ്ട്ട ൈൽ ഇങ്ങനെ കിടക്കുമ്പോ തന്നെ ഒരു ഓഹ ആശ്വാസംുണ്ട് പിന്നെ ഫുൾ ടൈം എന്താണ് കുളിക്കുകയാണ് ഫുൾ ടൈം വെള്ളത്തി ത്തിന്റെ ചോട്ടിലാണ് വെള്ളമാണെങ്കിൽ വെള്ളം അതിനെക്കാട്ടും വെല്ല്യ ചൂട്-
ആഹ അതെ സത്യം ട്ടോഓ ആ അതെ അതെ അതെ ഇവിട ഇവിടെ അലൊയിട്ട കയട്ടുണ്ടെങ്കിൽ മേലെ പോവുംും കുറച്ച് തഴും കാരണം മേലെ നമുക്ക് പൊതുവെ് നൽിക്കാൻ പറ്റില്ല കാരണം ഡയറക്റ്റ് കേഴസിക്ക് മറ്റേ സെക്കൻ് ഫ്ലോറിക്ക് എത്താണ് അപ്പൊ ഡ കരിക്കുമ്പോളേ അപ്പ ഏട്ട ഇടയ്ക്ക് മേലെ പോകുമ്പോ ഇടയ്ക്ക് താഴെ പോകും താഴെ വരും കൊറച്ച് നിലത്ത് കിടക്കും കൊറച്ച് കട്ടലനടൊക്കെ കിടക്കും കാരണം അത്രയും ഭയങ്കര ചൂടാണ് ഇവിടെ നാല്പ്പത്തിരണ്ടൊക്കെ സംതിങ് ഒക്കെ ഉണ്ട്
ആഹ അവിടെ അികം അധികമാണല്ലോ അല്ലെ നമ്മുടെ ഏരിയൽ കമ്പയർ ചെയ്യും ആ
ആഹ് അതെ അത് എണ്ടാ അവര് പോലും ഏ സഹിക്കാൻ പറ്റില്ല പിന്നെ നമ്മക്ക് എനിക്കൊക്കെന്ന് പറയുമ്പോ പിന്നെ ശീലായിന്ന് പറയാം ഇപ്പൊ ജോലി സ്ഥലത്ത് പോയപ്പോ പതിനഞ്ഞെട്ടാട്ടില അവിടെ ചൂടാണ് നാപ്പത്തി മൂന്ന് നാപ്പത്തി ത്തി രണ്ട് ആ ഒരുട്ടാണ് പറയുന്നത് ഉ അതായത് വെസ്റ്റ് ബംഗാളിലൊക്കെ വെസ്റ്റ് ബംഗാൾ അല്ല ഡൽഹി യു പി ഒക്കെ ആ യ യ പി ആ അപ്പൊ അവിടെപ്പോ നാല്പ്പത്തിരണ്ടും ഡിഗ്രിയ ഒക്കെ ആണണം അത അതല്ല എനിക്ക് അവിടെ ഭയങ്കര ചൂട്ന്നൊക്കെ പറഞ്ഞത് ഇവിടെ വന്നപ്പോ അതിനകത്തും ചൂട് അവിടെ പോയപ്പോ അതിനേക്കാൾ - ചൂട് എന്ന് പറഞ്ഞ അവസ്ഥയാണ് പിന്നെ വ കുഴപ്പ ും എനിക്ക് അതൽന്ന ഇപ്പ എന്ത അവസ്ഥ എന്നന്ന്
ഇങ്ങനെയൊക്കെ പോയ ഭൂമിയുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ രണ്ടൂന്ന് നമ്മളൊക്കെ ഇപ്പൊ രാത്രി ജീവിക്ക ഇന്ന പോലെയാണ് നമ്മൾ ഒരു നാലല് മണി ആറ് മണി കഴിഞ്ഞതിനന് ശേഷം നമ്മൾ എല്ലായിടത്തും പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ പോകുന്നത് ആറ മണിക്ക് ശേഷം മാർക്കറ്റിലേക്ക ആയാലും സാധനം മേടിക്കാനായാലും അതേവരെ പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കും വീട്ടിൽ തന്നെ ഇരുന്നാലും വല്ല ഏ സി ആ സംഭവം ഫാനൊന്നും ഇല്ലെങ്കി അതും തീർന്നു വീ- ും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നെ ആറ മണിയൊക്കെ ആകുമ്പോ ഞ പ ഇങ്ങനെ മേലേക്ക് കേറും എന്താണ് ടെറിലേക്ക് കയറും അപ്പൊ നല്ല കാറ്റിങ്ങനെ വീശും അതില് നിക്കാൻ നല്ല രസമാണ്
അതെ അതെ അ പണ്ടൊക്കെയാന്ന് പറ നമുക്ക് പറയായിരുന്നു അതായത് ആ ഇതിന്റെ മാസം ഇന്ന മാസം വെയല് ഇന്ന മാസം മഴയാണ് ക്കെ അത പണ്ടത്തെ ഇതേപോലെ ജൂണ് വരെ ജൂണില് മഴ സ്റ്റാർട്ടിങ്് ചെയ്യുന്ന എന്നൊക്കെയാണല്ലോ പക്ഷെ ഇപ്പ നോക്കിയോക്ക ഇപ്പൊ ജൂൺ എത്തിട്ടും മഴ മഴ വെരുന്നില്ല സത്യമാണ് പിന്നെ വേനൽ മഴയൊക്കെ പണ്ട് ഇണ്ടായിരുന്നു ഇപ്പ വേനൽമഴ പോല വേനൽമഴ പോലും വെരുന്നില്ല ഇവിടെ നമുക്കൊന്നും ഇപ്പൊ മഴയാണോ വെയിലാണോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഏത് സമയത്ത് വെയിലും പി ഒന്നും അതായത് പ്രഡക്ട് ചെയ്യാൻ പറ്റുന്നില്ല പണ്ട് അച്ഛനമ്മമാര് ചെയ് ഇപ്പൊ എന്റെ അച്ഛ ഇങ്ങനെ പിച്ചത് ഇന്ന് മഴ വരുന്നുണ്ടെന്നെക്കെ പറയോട്ടോ പക്ഷെ നോക്കുമ്പോ ആ നോക്കുമ്പോ ഫുള്ള് വെയിലായിരിക്കും ഇപ്പ നമ്മള് തേങ്ങക്കെ ഒണക്കാനിടുമ്പോ ഓ ഇപ്പൊ ഈ മാസം ഈ മഴന്നും ഒണ്ടാവില്ലല്ലൊ വെ വെയില പിറ്റേ ദിവസം നമ്മൾ തേങ്ങിട്ട പിറ്റേ ദിവസത്തിന് വെ മഴയും വരും നമുക്ക്ന്നും അങ്ങനെ പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്ക്ങ്ങെ കുറേ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ തേങ്ങയൊക്കെ കെട്ടിടുമ്പോയി നമുക്കിവിടെ നമ്മളിവിടെ എ എണ്ണയൊക്കെ എണ്ണക്ക് വേണ്ടിട്ട് തേങ്ങ ഒണക്കും അപ്പോ നമുക്കിങ്ങനെ കൊറേ അബദ്ധം പറ്റിയിട്ടുണ്ട് അതത് നമ്മള് തേങ്ങ വെട്ടീന്ന് പിറ്റെ ദെവസമായിരിക്കും മഴ പെയ്യുക ബക്കിന്റെ തോർന്നല്ലോ
അപ്പൊ അങ്ങനെ തേങ്ങ ചീത്തയയി പോ
ആഹ പിന്നെ മഴക്ക് മ അതായത് ഏ വെയില് തട്ടിയില്ലന്ന് പറഞ്ഞാ ആ തേങ്ങ ഒരു പവുത്ത കളറൊക്കെ ആവും അപ്പൊ അതങ്ങനെ കേടു വരും ഇല്ല ഉപയോഗിക്കാൻ പറ്റു റ്റൂല. നല്ല കേടന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റൂല
നല്ലവണ്ണം മീൻസ് ഒരു ദിവസം വെച്ചിണ്ടെ ഭയങ്കരമായിട്ട് കേടാവുവോ
ഒന്നും ദിവസല്ല അതായത് ഇപ്പൊ ഇന്ന് വെട്ടിന്ന് വിചാരിക്ക് ഇന്ന് വെട്ടിട്ട് ആഹ നാളെയിം ആ വെയിലിട്ടി മറ്റന്ന് വെയില് കിട്ടില്ലന്ന് പറഞ്ഞാ അങ്ങനെയും ത കേടുവരും
ആണോ ഉം
വെയില് വസ്റ്റാണ് അതായത് ഒരു തുള്ളി പോലും ആ മഴ പട്ട പാടില്ല
ഉം എങ്ങനെയണോ അത് ആട്ടിയെടുക്കുമ്പോ എണ്ണയ്ക്ക് ടേസ്റ്റ് വരും നോക്കെയാണോ
എ ആഹ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അ ഇത്ത് വന്നൂന്ന് പറഞ്ഞൽ നമുക്ക്തിന്റെ സ്മെല് ഉണ്ടാവും ഒരു വത്യ ആഹ ഒരുപേഗ സ്നെല്ല ഉണ്ടാവും അപ്പൊ നമുക്ക് അത് കഴക്കി ഉപയോഗിക്കാനന്നും പറ്റൂല
ഇപ്പൊ രണ്ടൂന്ന് തേങ്ങയൊക്കെ കൊണ്ടോയി എത്ര എണ്ണയൊക്കെ കിട്ടും കുറെേ എണ്ണ കിട്ടുവോ
രണ്ട് മൂന്ന് തേങ്ങയാ
കിലോണ്ട്
അങ്ങനല്ല നമ്മള് അതായത് ഏ ഇപ്പൊ നൂറ് തേങ്ങ നൂറ് തേങ്ങ റ്റ ഒരു ഏഴെട്ട് ലിറ്റർ ആ അങ്ങനെ തോന്നുന്നു അങ്ങനെയൊക്കെ കിട്ടുള്ളൂ
നൂറ് തേങ്ങക്ക് ഏഴെട്ട് റ്റ്റൊ അങ്ങനെയ ആ അപ്പൊ നിങ്ങളെവിടുന്ന ഇത് ആട്ട ഇപ്പ ചെയ്യാം
ന നമ്മൾ ഇവിടെ അടുത്ത സെ ഇണ്ട് അതായത് മുളക് പൊടി മല്ലിപ്പൊടിയ ഒക്കെ പൊടിക്കുന്ന കേട്ടീ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടന്നോ ആ ആ ചെല ചിലൽ അങ്ങനെണ്ടാവും
ഒരു ദിവസം എത്ര അല്ല ഒരു തേ ആ തേങ്ങ എത്ര ദിവസത്തെ ചൂട് വെയിലൊക്കെ തട്ടിക്കണം
അതായത് ഇപ്പോ ഒരു നല്ല ആണഞ്ഞ ഒരു നാലഞ്ചു ദിവസൊക്കെ എന്തായാലും വേണം
നാലഞ്ചു ദിവസത്തെ എ വെയില് തടിച്ചാൽ മതി
ആ അതായത് മിനിമം ആ നാല ആഹ ഒ അഞ്ചാറ് ദിവസം നമ്മള ഇവിടെ ഒന്നഴചക്കെ ഇടാറുണ്ട് ചെിലപ്പോ ആ അങ്ങനെ അപ്പൊ പിന്നെ നല്ലം അതായത് നല്ല നമ്മള് പൊ തേങ്ങ പൊട്ടിക്കുമ്പോൾ തന്നെ ഒരു സൗണ്ട് വേണം
ആഹ
അത്കഴിഞ്ഞിട്ട് ആ അതെ അതെ അതായത് നമ്മള് എന്താ പറയാ നമ്മൾ ഇന്ന് തേങ്ങ പൊട്ടിക്കാൻ വിചാരിക്കിന് പൊട്ടിച്ചത് നാളെ വ ഇപ്പ നാളെയൊക്കെ ആവുമ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റെണക്കൊക്കെ നമ്മൾ ആ ചിരത്തിീന്ന്
ഉം ഉം
ച ചേട്ടിന്ന് പേർത്തിട്ടിട്ട് കൊറച്ച് പീസൊക്കെ ആക്കിട്ട് അങ്ങനെ ഇതൊന്ന കാഴ്ചൊക്കെ അങ്ങനെ ഇത്തുന്ന് പറഞ്ഞാ അത്യാവശ്യം നല്ലൊരു വെളിച്ചുണ്ണ കിട്ടും.
ഓക്കേ
ഉ അങ്ങനെ അപ്പൊ നിങ്ങളൊന്നും ചെയ്യാറില്ല നിങ്ങെന്താ ചെയ്യാത് പ വാങ്ങണോ ചെയ്യാറ്
ആ നമ്മള് കംപ്ലീറ്റ് നമുക്ക് ഇങ്ങനെ തേങ്ങയില്ല. തേങ്ങയില്ലാത്തുകൊണ്ട്ന്ന നമ്മ കംലീറ്റ് മേടിക്കില്ല ചെയ്യ നമ്മള എങ്ങെയാന്ന് ചെച്ചിട്ട് കുറ്റടൊക്കെ പോുമ്പോൾ ബൾക്കായിട്ട് എടുത്ത് കുട്ടിയടടിൊക്കെ പോകുമ്പ മിൻസ് എന്താണ് ഭയങ്കരമായിട്ട് കുറച്ചധികം മേടിച്ചിട്ട് വരും
ഓ ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങക്ക് അപ്പൊ ഈ തേങ്ങൂടെ നമക്ക്പ്പോ എത്ര ദിവസം. പയോഗ കക്കെണെങ്ക ആെ ണെങ്ക ഒന്ന് രണ്ടു ദിവസത്തി തന്നെല്ലേക്കാൻ പറ്റുവൊ
അത് പിന്നെ ഞാനധികം എണ്ണ അങ്ങനെ ഉപയോഗിക്ക
അതല്ല അങ്ങനെല് വീട്ടില് അല്ല ഇപ്പൊ ഇ തേങ്ങൊക്കെ വാങ്ങി ന്ന പറയുമ്പോ എത്ര ദിവസം ഉപയോഗിക്കും അതറിയോ?
നമ്മള് തേങ്ങ തേങ്ങ ഉപയോഗിച്ചട്ടുള്ള കറിയൊക്കെ നമുക്ക്ങ്ങനെ കുറവാണ് നമുക്ക് തേങ്ങ അങ്ങനെ നാട്ടിൽ കിട്ടാതൊ ണ്ട് തേങ്ങ ഉപയോഗിച്ചുള്ള കറിയും തേങ്ങ എണ്ണ നമ്മൾ പുറത്തനിന്ന് മേടിക്കും. തേങ്ങ ഉപയോഗിച്ചുള്ള കറിയൊക്കെ വീട്ടിലാ എൻറെ വീട്ടിലാകും ഒരു തെ തെങ്ങ ഉള്ളത് ഒരു തെങ്ങ്.
ഓ ഓക്കേ.
എന്റെ വീട്ടിൽ ആകെ മുറ്റത്തോരു തെങ്ങള്ളു അത് കഴിഞ്ഞിട്ട് വേറൊന്നും ഇല്ല അതുകൊണ്ട് നമുക്കിങ്ങനെ ഉണക്കുന്ന കാര്യം കൊപ്പ്ര ആക്കുന്ന കാര്യം നമുക്ക് വല്യായിടില്ല.
ഓ ഓക്കെ നമുക്ക് ഇവിടെ ന മെയിനാ യിട്ട് ഇവിടെ ഇപ്പ എനിക്ക് ഇവിടെ എന്റെ വീട്ടില് തേങ്ങോ പിന്നെ അതേപൊല റബറോക്കെയാണ് കൂടുതല് തേ പി റബ്ബർ കൗങ്ങ് നോക്കണെട് ഉം അയ് ശരി -
നമുക്ക് കുരുമുളക്, കാപ്പി, നമുക്ക് കുരുമുളക്, കാപ്പി അങ്ങനെയൊക്കെ.
ആഹ് കുരുമുളകും ഉണ്ട്ട്ടൊവിടെ. കുരുമുളകും ഉണ്ട് ആഹ്. നമ്മുടെ എന്റെ വീട്ടിൽ ഫുട്ബോൾണ്ട് കാഫി അങ്ങനെയില്ല. ആ എവിടെ മെയിന ഇതപ്പം റബ്ബറ ക്കെയാണ്. റബ്ബറും ആ് റബ്ബറും തേങ്ങ ഒ മ്മള അ ചക്കർ
ഹും ഹും ഓക്കേ.